ഹലോ
കേക്കുന്നില്ലേ ആഹ് കേക്
എന്തെക്കെയാ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ്
ഉം കൊഴപ്പൊന്നുമില്ല ഇന്ന് മഴയാണ് പണിയൊക്കെടുക്കാൻ മടിയാണ് തണുപ്
അതെ അതെ ഇവിടെ ഇവിടെ അതുപോലെ തന്നെ
ഉം ഈ മഴ പെയ്താ നമുക്ക് മുറ്റത്ത്ക്ക് ഇറങ്ങാനും ഒന്നല ക്കാനും ഒരുമുറ്റ അടിക്കാനും ഇതാണ് പിന്നെ ടൈം പോയാൽ പിന്നെ അതൊക്കെ എടുക്കാനും മടിയാ നിങ്ങള് എന്ത് ചെയ്യണേ ഫുഡെക്കായോ
ആഹ് ഫുഡ്ഒക്കെ ആയിതൊടങ്ങി
ആഹ്
അവിടെ ആയാ
ആഹ് ആയിതുടങ്ങിക്കണ് ഉം തൊടക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ചെറിയ മോള ഉള്ളകൊണ്ട് ഓളൊറ ക്കി കെടുത്തിട്ട് വേണം ഒക്കെ ചെയ്യാന് ഒണന്നാ പിന്നെ കളിച്ച് കടക്കൂല്ല
ആഹ് നിങ്ങളെ വീട്ടിലെ വിരുന്നുകാരൊക്കെ പോയോ
ആഹ് വിരുന്നുകാരൊക്കെ പോയി അവര് ഇന്നത്തെ ട്രെയിനിന് പോയി രാവിലെ ഒരു പത് ട്രെയിൻ ഉണ്ട് അവര് ദൂരത്താണേ അവരെ കല്യാണം അഴച്ചുവിട്ടത് ഉം അപ്പൊ അവർക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും അല്ല അവിടെണ്ടാക്കുന്ന രീതികകൊക്കെ മാറ്റങ്ങളാണ് മ്മള് മീനൊക്കെ കഴുകി നമ്മള് കറിം പൊരിക്കല്ലോ ചെയ്യാ അവര് അത് തോരനൊക്കെ ഉണ്ടാക്കും
ആഹ് ആഹ്
ആഹ് കൊറെ അതെ അതെ മഞ്ഞളും അ കുരുമുളക് പൊടിക്കെട്ടാണ്ട് ആ രീതിപ്പ അപ്പ നല്ല ടേസ്റ്റ് കാണുല്ലോ ഇവിടെ ഉണ്ടാക്കി വന്നപ്പോ നല്ല ടേസ്റ്റല്ലേ എന്താന്നോ മാറ്റിപ്പിടിക്കൂലേ ഈ മീനൊക്കെ നമ്മളങ്ങ് മാറ്റി പിടിക്കണം രീതിയൊക്കെ
ത
പിന്നെ എന്തൊക്കെ
ഫുള്ള് വർണിക്ക
രാവിലെ ചായക്ക് കടി
ചാ യക്ക്ന്നീ ഇന്നെലെ പുട്ട് അപ്പൊ ഒരുപാട് പുട്ട് ബാക്കി വന്നു. ബാക് ക്കിണ്ടായിന്നു. അപ്പൊ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെചിന്നു. അപ്പ ഇന്ന് അത് ഇടുത്തിട്ട് പൊടിച്ചിട്ട് റവ ഇതാക്ക നമ്മള് ഇതാക്കൊല്ലോ വറുക്കല്ലോ. വറപ്പുട്ടാക്കി ഇണ്ടാക്കി അതെ ആഹ് അത്.
ഇന്നട്ട് അതും കൂട്ടിയത് കഴിക്ക
ഓ കറി അല്ല. ഞാനെ ഇങ്ങനെ ഇണ്ടാക്കിയത്. നല്ല ജീരകും തേങ്ങ്യക്കെ ഇട്ടിട്ട്. നെയ്യില് വറുത്തെടുത്ത്. ഇന്നട്ട് പഞ്ചസാരയും കൂട്ടി കൊയക്ക.
ആഹ് അപ്പല്ല ടേസ്റ്റ് ആണല്ലൊല്ലേ.
ഉം ഇവെടെ പിന്നെ ഓട്ടടെ ഇണ്ടാക്കിയത്. അവടെ അവര്ടെ ആ ദൂര ഇതൊന്നും ആ ഭക്ഷണൊന്നു ഇല്യാല്ലോ ഔടെ ഇഡലി. ഇഡലിക്ക് ഒരു സാമ്പാറ്. ഞമ്മളൊക്കെ ഇഡലിക്ക് വേറെ ചട്ടിനി അങ്ങൻത്തെ കറികളാ ഇണ്ടാക്ക
അവിടെ സാമ്പാറായിരിക്കും. പക്ഷെ നല്ല ടാസ്റ്റാട്ടൊ. നമ്മള് കടകളിലൊക്കെ പോയി ഇഡിലി ഒക്കെ തരുമ്പോ അവര് അതിന്റെ കൂടെ സാമ്പാർ തരൊല്ലൊ അപ്പ നല്ല ടേസ്റ്റ്.
ആ അതുപോലെ തന്നെ ബാ ആ അപ്പാക്കി ചുടൊല്ലോ. നമ്മള് അരി വെള്ളത്തിലിട്ട് അര്ച്ചാണ്ട്. അതൊന്നും അവിടെ ഇല്ലാല്ലോ. ഉഴ്ന്നു കൂട്ടി ഇട്ണ ദോശ ആണേല്ലോ അവി അല്ലലെ. അപ്പൊ അവൾക്ക് കൊതിയായിട്ട് ഇവിട്ന്ന് ഇണ്ടാക്കി കൊടുത്തീനി.
അതെ
അവ കൊറേ ബുദ്ധിമ ആ
അത് നമ്മളെ വെള്ളപ്പാണോ ഇങ്ങള് ഉദ്ദേശിചെ
ആ വെള്ളപ്പം മാതിരിന്ന്യാണ്. നമ്മള് മണ്ണിന്റെ ഇതില ചുടാ മൺചട്ടിന്റെ അതില്. ആ നമ്മള് പത്തിരി ഒക്കെ ചൂട്ണ ഒരു ഇതുണ്ട് അയ്ല
ആ ആ ആ ഒരു കുണ്ടൊക്കെ ഇല്ലെ സൈസ്.
എതെ തേങ്ങിം നല്ല ചിരകും പിന്നെ അരക്കുമ്പോ കൂടെ അരക്ക. പിന്നെ കൊറ്ച്ച് വെൾച്ചെണിം ചോറും കൂട്ടും.
ഓ ഞാനേ ഇവടെ ഞങ്ങള് ഇണ്ടാ ക്ക്ണ സമയത്തെ അയ്ന്റെ മുകൾ ഭാഗം വേഗത്തില്ല. ഒരോസം ഇവടെ ആരോ പറഞ്ഞു. ഒരു എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ ഇണ്ടാക്കിയിരുന്നു.
ആഹ് ആഹ് അതെന്താച്ചാലേ ചെല അരിന്റെ പ്രശ്നാണ്. ചെല അരിയൊക്കെ ഇണ്ടല്ലോ. ഒട്ട്ണ ഇതാണ് കിട്ട്ണത് നമുക്ക് അരി കിട്ട്ണത്. ഇഞ്ഞിപ്പ നമ്മളെ അകപ്പായി കലക്കിപാരി ചുട്വല്ലോ അപ്പൊ. അതൊക്കെ അങ്ങനെ തന്നെ വരാ ഒട്ടല്ണ്ട്. അതോണ്ടായിക്കും.
അതെ
അങ്ങനെ കൊറേ നേരം
ഞമ്മളെ ഈ റേഷൻ ക അതെ ചെല സമയത്ത് ഈ റേഷൻ കടേത്തെ അരി ഇണ്ടല്ലോ അത് നമ്ക്കൊരു ഒട്ട്ണ പോൽത്തെ ഒരഅരിയാണ്
അതെ അതെ ചെൽത് നല്ല അരീക്കാരം ചെൽത് അമ്മക്ക് ചു അപ്പം ഇണ്ടാക്കിയാല് നമ്മള് നെയ്ചോറാക്കികൊ ഇണ്ടാക്കിയാ നല്ല ടേസ്റ്റാ നൈചോറ്റിന്
അത് ശെരിയാ
ആഹ്
ചെറിയ്യ അരി പോൽത്തെ അരിയും കിട്ടാറുണ്ട്
ആഹ് അതെ
നിപ്പൊ ഇവടെ കൊർച്ച് അരിണ്ട് പച്ചെരി അത് ഇന്ന് ഒണക്കണം എന്ന് കര്ത് ന്ന്ണ്ട് അതിന് മയെആയതോണ്ടെ
ആഹ് അതെ ഇവടിം ഇണ്ട് അതേപോലെ ആട്ടപ്പൊടി ഇൺ അങ്ങൻത്തെ പൊടി ഗോതമ്പം ഇണ്ട്
ആഹ്
ഗോതമ്പ്പൊടി പിന്നെ ഞങ്ങള് ചായക്കടി ഉപയോഗിക്കും ഇങ്ങനെ എന്താ കൊർച്ച് നൻ ചാണ്ട് ഇങ്ങനെ കൊർച്ച് പൊടിച്ചാണ്ട് അങ്ങനെയെക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ തേങ്ങിം ഇതൊക്കെ ഇട്ടാണ്ട് തൂമിച്ചാപിന്നെ ലാസ്റ്റ് ഉം ശർക്കരെ പഞ്ചസാരയെക്കെ ഇട്ട് കയി ക്കാ തേങ്ങാ പാല് ഒയിച്ചോ അങ്ങനെ കൊ സ്പൂണ് അങ്ങനെ കയിക്കാ അങ്ങനെക്കെ പോണ് ണ്ട് പിന്നെ പിന്നെ എന്തൊക്കെ
പിന്നെ എന്തെക്കെണ്ട് ഇന്ന് ഇപ്പൊ നായറാഴ്ച ആയിട്ട് പൊറത്തോട്ടൊക്കെ പോവ്ണ്ടോ
പൊർത്തോട്ട് പോകാൻ ഞങ്ങള് ചൊവ്വായ്ച പ്ലാനിംങ് ഉണ്ട് ഇന്റെ ഫാമിലി ആയിറ്റ് ഒരുടൂറ് പോവാന് ഏഹ് ഹസ്ബെന്റിനോട് ഞാൻ പറ അമ്മക്ക് ഒന്ന് പൊറത്ത് പോ റിസോട്ടൈറ്റ് പോണംന്നാതാൽപെര്യം ചെറിയ മോളൊക്കെല്ലോണ്ട് മഴിംഒക്കെ ആയോണ്ടേ ഒന്ന് തങ്ങിക്കാണ്ടൊക്കെ പോരാ വിചാരിച്ചു ഉ ഉ പിന്നെ എല്ലാ കൊർച്ച് ഫാമിലി ഇണ്ട് ഞങ്ങള് പത്ത് പയ്നാറ് ആൾക്കാര്ണ്ട് ഒരുപ് പോവാൻ അതെ അതെ അതെ അതെ അതെ ഏഹ് ഉം ഉം അങ്ങനെ നല്ലെ ഇത് എല്ലാരുംകൂടി കൂടിയാണ് അപ്പെന്താന്നാ അല്ലാരുമായി കൂടിയാടീ അങ്ങനെ എന്തേലും ഗെെമ്കളൊക്കെ കളിച്ച് ഐന്ഇക്ക് ഭക്ഷണത്ത് ഭക്ഷ ണൊക്കെ ഇണ്ടാക്കാത്തത് ഇണ്ടാവുല്ലോ ഫ്രീഡം ഇണ്ടാവുല്ലോ ഒരു പി ച്ച് ഭക്ഷണം ഒക്കെ ഇണ്ടാക്കി അത് വേറൊരു രസാണല്ലോ
ഫാമിലിക്ക് ഒര് ഇത്ണ്ടാവുംലെ ഉ
അതെ ഇഞ്ഞ്പ്പൊ ഞമ്മളെ ഹസ്ബെൻഡ്മാർക്കായാലും അവട്ത്തെ ഫാമിലി ആയിറ്റ് ഒര് ഞമ്മള് ഫാമിലിയാറ്റ് ഒക്കെ ഒര് അറ്റാച്ച്മെന്റാണ്
അതെ അതെ അത് ശരിയാ
ഉം ഇവ്ട്ത്തെ ഫാമിലി ഒന്നും അങ്ങനെ പോകൂല അവര് അവര് അവരെ അങ്ങനെ കയ്യ്ണത് ഇന്റ ഹസ്ബെൻഡ് ആ രീതിയില് പെട്ടിന്നു പിന്നെ എല്ലാരും പർണ് പർണ് പോരാന്ന്ല്ല തീരുമാന ത്തിലായിക്ക്ണ് അങ്ങനെയെക്കെ പോരുമ്പൊ അവർക്കും ഒരു ഇത് കിട്ടുഒള്ളൂ മടിയാണ് പോരാനൊക്കെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് പറണ് വന്നപ്പേ ഇതാ
ഓ പിന്നെ ർഞാ മക്കള് മക്കക്കായാലും അതെ ഇവടെ തത്തണ്ട് ഉം
ആ ഒന്നാണോ
ഒന്നാന്ന
ആ അതാണോ ശബ്ദണ്ടാക്ക്യേ ആ നല്ല ഭംഗിയാ ല്ലേ കാണാൻ എന്തൊക്കെ കഴിക്യ
അതെല്ലാം കഴിക്കും നമ്മള് കഴിക്കണതൊക്കെ അതും കഴിക്കും
ഏ ന്ന്ട്ട് വർത്താനൊക്കെ ർയോ ചെലോര് വർത്ത ആ ആ നല്ലൊര് കാണാന് ച്ചു ഭംഗിയാല്ലേ അവരങ്ങ് നോക്കിക്കാ തോന്നൂല്ലേ
തെതെ ഞങ്‌ക്കും ഇല്ലല്ല
ഇതുവെരെ വിട്ട്ന്ന്ട്ട്ല്ല ചെൽപ്പോ പോവോ എന്താറില്ല ഇവിട്ന്ന് രണ്ട് മൂന്ന് പ്രാശ്യം പാ പാറി പോയതായിരുന്നു
ണ്ടാവും
അ പറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും
ആ ആ അതെ നമ്മള് കൊണ്ടട്ന്നാണ്ട് പിന്നെ പോകുമ്പോ പിന്നെ ഒരു ബുദ്ധി എടങ്ങെറാണല്ലോ ഉം
തത്തമ്മേ പൂച്ച പൂച്ച ന്നൊക്കെ പറയും
ഏ ഔ
ഉം നല്ല നല്ല രസാണ് അത് കേക്കാന്
ആ പിന്നെന്തൊക്ക്യാ
ഇവടെ മുറ്റൊക്കെ ആകെ കാട് പിടിച്ച് നിക്ക
ആ അത് ഇവിടിംണ്ട് ഈ മയക്കാലായി കയ്ഞ്ഞാലേ ഈ മഴെ മഴ ക്കാലായി കയ്ഞ്ഞാല് ഈ പുല്ല് പെട്ടെന്ന് മൊളക്കും
അതെ ഇത് അത് ഇതെന്നെ പണി എപ്പളും പുല്ല് അടിച്ച് വാരുമ്പളും നമ്മളൊര് ചമ്മലൊന്നും നീങ്ങാത്തൊരിത് ഒരു വൃത്തിട്ട്ണില്ല
തന്നെയ അത് ഇവടെ ഇവടെ അത് തന്നെ ഇവടെ അത് തന്നെണ്ട് ഇന്റെ ഹസ്ബന്റ് ഒയ് വ്ള്ള ടൈമിലൊ
താ പണി കൈകോട്ട് കൊണ്ട് ചെത്തി പണി ട്ക്കും എന്നാലും
നമ്മളെ കൃഷിയൊക്കെ എന്തെങ്കിലൊന്ന് കുഴിച്ചിട്ടിണ്ടെങ്കില് അയ്ന്റെ ചു റ്റ് ഭാഗം പുല്ല്ർയ പുല്ല് നറയ
വളം വളം ക്കെ വൽച്ച്ട്ക്കാണ് ന്ന്ട്ടതെ അത് വെടെണ്ട് പ്രശ്നം
യാണ് പക്ഷെ നമ്മളീ മഴക്കാലത്ത് എത്ര എത്ര ചെത്തിക്കോരിയാലും ഞ്ഞിണ്ടാവും അതിനായിട്ട് ഒരുങ്ങി നിക്കണം ഉം
പുല്ല് പർച്ചും പർച്ചും പർച്ചങ്ങനെ നിക്കണം ന്നാ ഒക്കെ കൊറെ
ആ ഉം പിന്നെന്ത് പിന്നെ
ആഹ് പറാ
ആഹ് ആഹ് ആഹ് സ് ഹസ്ബൻഡ് കൂ നിൽക്കോക്കാരല്ലേ ഹസ്ബൻഡ് എന്താ ചെയ്യണേ
ഹസ്ബൻഡ് ഫർണിച്ചറിലാണ്.
ആഹ് എന്നും ജോലി ഇണ്ടാവാറ്
നിങ്ങളെ ഹസ്ബൻഡ് ജോലിക്ക് പോയിനാ ഓഹ് എന്നും ജോലിണ്ട് ഇന്ന് ഞായറായതോണ്ട്.
ഇല്ലാ. ആഹ് ഇവിടെ ഇല്ല ജോലിയില്ലാ. ഇന്ന് ഒഴിവാണ് ഞാ സ് പിന്നെ മയക്കാലയാ ബുദ്ധിമുട്ടാണ് മയ പെയ് പെയിന്റും പണിക്കാ പോവല്, ഇനി മഴക്കാലം ആവുമ്പോ ഇഞ്ഞ് ആരും പെയിന്റടിക്കൂലല്ലോ.
അതെ അതെ.
ഉം
ഇവിടിം അതുപോല തന്നെ. ഇവിടെ പിന്നെ പോളീഷ് ഒണങ്ങി കിട്ടാൻ പ്രയാസാണ് പറിം പോളീഷ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
അപ്പോ അതൊണങ്ങി
ഒണ അത് ബുദ്ധിമുട്ടെന്നെയാ പിന്നെ നല്ല ജോലി കിട്ടണെ അവരൊക്കെ പത്താം അന്നത്തെ കാലത്തൊക്കെ പത്താം ക്ലാസ്സൊക്കെ തോ തോൽവികളാണ് പിന്നെ എഴുതി എടുത്തിട്ടൂല്ലാ ഇനിയിപ്പോ നല്ല ജോലി നോക്ക്
ക്കെ പോയിറ്റ്ണ്ട്
ആഹ്, ആഹ് ആഹ്, ആഹ്
ആഹ് പിന്നെ അങ്ങട് പോയിട്ടില്ലാ പ്ലസ് ടു കയ്ഞ്ഞേനേഷം പിന്നെ പോയിട്ടില്ലാ.
ഓഹ്
പിന്നെന്ന് വെച്ചാ ഞമ്മളിപ്പോ ഡിഗ്രി വെരെ ചെയ്തല്ലോ?
അതെ, അതെ ഞമ്മള് അൻ അന്നൊക്കെ അയിനെന്താ കല്യാണം കയ്ച്ച ആഹ്, ആഹ് ഓക്കെ.